ഹലോ
ആഹ് കേസാവോ
കേൾക്കാൻ പറ്റുന്നില്ലേ.
ഉണ്ട് ഉണ്ട് ഉണ്ട് ഇവിടെ റേഞ്ച് കൊർച്ച് പ്രശ്നുണ്ടേ അത ചോയിച്ചേ ഉം എന്തെടുക്കുവ.
എപ്പാ ചാടിയൊക്കെ കഴിഞ്ഞ ഇങ്ങനാ കുത്തിർക്ക ഫോണും കണ്ടിങ്ങനെ
ആഹ് അവിടെ അതെ അതെ. മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്?
മയക്കാറിന്റെ ഒരിതുണ്ട്. വെളിച്ചം വെച്ചിട്ടില്ല
ആഹ് അതെ അതെ. പിള്ളാരാ സ്കൂളിൽ വിടാറാവുമ്പോ അല്ലേലും മഴയാണ്.
അതാണ് രാവിലെ തന്നെ മടി കേറനീച്ചാന് മഴായിട്ട്. ഉ
ആ ഇവിടെ രണ്ട മൂന്ന് ദിവസമായിട്ട് അവധി ആയത് കൊണ്ട്, എനിക്കൊരു മോളാണേ ഉള്ളെ അവള് എൽ കെ ജി ലാ. അപ്പം രണ്ട മൂന്നു ദിവസം അവധിയായിട്ട്, ഇന്ന് പോകൻ ഭയങ്കര മടിയായിരുന്നു.
ആഹ അത് എക്ക് അങ്ങനെയൊക്കെ ക്കാരാം. അത്രിസം കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ
ആഹ് അതന്നെ പോവ ഇന്ന് പോണം ഇന്ന് സ് സ്കൂൾ ഇല്ലാന്നൊക്കെ ഇങ്ങോട്ടു വന്നു പറയുവാ. ഉം അവിടെ എത്ര പിള്ളാര നിങ്ങക്ക്
എനിക്ക് എന്ക്ക ഒരാളള്ളു. അത് ചെറുതാ സ്കൂളിലൊന്നും പോകാൻ തുടങ്ങിയില്ല. രണ്ട വയസായി.. പട്ടളോ
ഓഹോ ഹൊ ആഹ് രണ്ട് വയസായിട്ടൊള്ളു ലെ അനിയിപ്പ അടുത്ത വർഷം ഒക്കെ നയ്‌സറി വിടാലോ പ്രീ പ്രീ സ്കൂള് വിടാലോ
ആവിടാ അതുകൊണ്ടിപ്പോ ആ ഒരു പണി നോക്കണ്ട
ആ അതെ അതെ എനിക്ക് ഈ വർഷം തൊട്ട ഇതുവരെ കൊഴപ്പില്ലാതാ അംഗനവാടീലാണ് അങ്കനവാടിയിലാണെലും ഇച്ചരി താമസിച്ചു പോയാ മതിയല്ലോ പത്തുമണിയാണ്ടെ തുറക്കാൻ
അതല്ലഞ്ഞിപ്പൊയിവുള്ള ഇസം പോയില്ലേലും കൊഴപ്പൊനുല്ലലു അംഗലവാടി
പക്ഷെ എന്നാലും മഴ ആവുമ്പോഴേ പിള്ളേർ മിക്ക പിള്ളേര് ലീവാ, ലീവാന്നു പറഞ്ഞ് ഗ്രൂപ്പുണ്ട് സ് കൂളിൻ്റെ
നീച്ചാനും മടിയേകാരം കുട്ടിയോക് ഞമ്മ ക്കെന്നെ മടിയെകാരും നീചനും രാവിലെന്നെ ആവുമ്പളേ
അതന്നെ അത്മാത്രം മഴകുടെ, മഴയുംകൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അതെ, ഇവിടെ, ന്നിട്ട് ന്തോ ആ ഇന്നലെ അതെ മെനിഞ്ഞാന്ന് നല്ല വെയി...
ആ, അതന്നെ ഇന്നലെ ഉച്ചൊക്കെ ആയപ്പം മയ, ശെയ്തിണ്
ആ, അതെ, അതെ, ഇനി, ഇന്ന് മുതലങ്ങണ്ട്. കാലവർഷം തൊ ടങ്ങ
ഉം, നല്ലൽ ഇപ്പ ജൂൺ ആയരെ ജൂണിനെ സംബന്ധിച്ചുള്ള മഴയൊന്നും പെയ്
പെയ്, പെയ്തിട്ടില്ല അതെ, അതെ, ആദ്യത്തെ ആ, ആം, തുടക്കത്തിലുള്ള ഒരു മഴയള്ളൂ അത്...
ആ, ആ, അതന്നെ, ഉം, സാധാരണ. ഈ, വർഷം. ഈ, ഒരു മാസം...
ല്ലല്ലോ, ചാറി, ചാറി, ഇങ്ങനെ
യേം, പോയി വരന്ന വെ, ആ വെയിലറച്ചാന്ന നല്ല... നല്ല ചൂടുണ്, വെയ്ൽൻ..
ആ...
ഉം,
അതെ, അതെ
സാധാരണ ഈ, ടൈമിലൊക്കെ എല്ലാ വർഷ പണ്ടൊക്കെ. നല്ല മഴേണല്ലോ..
ആഹ...
സ്കൂളൊക്കെ. പോകുമ്പോൾ ആകെ നഞ്ഞ്. കുളിച്ചു...
ആഹ നനഞ്ഞ് അതെ, അതെ, ഇവിടെ, മഴ തുടങ്ങി... പ്രത്േ ഗ്രൂപ്പിൽ സ്കൂളി്ന്റെ, ഗ്രൂപ്പുണ്ട്. അതിൽ മെസജ് ഇട്ടിട്ടുണ്ട് ഇന്ന് ലീവാ, ഇന്ന് ലീവാ പിള്ളേർക്ക് ചോ മയും, പനിയും, പെട്ടെന്ന്, വരുവല്ലോ തണുപ്പൂടെ... എന്റെ, കൊച്ചാണെങ്കി. സെത്റോണ്. ജാക്കറ്റോ. അവൊന്നു. ഇടത്തുല്ല. അവക്ക്. ഇഷ്ട്ടൊല്ല. അങ്ങനെ ഇടുന്ന
അ,...
ഉം... പിന്നെ വഴക്കുണ്ടാങ്കി. നിർബന്ധിച്ചൊക്കെ ഇപ്പൊ സ്കൂള് അവിടെ പോ ഒട്ടു. ഇടത്തില്ല.. നമ്മളല്ല പുറത്തൊക്കെ പോവുകവാണെങ്കിൽ പിന്നെയും കുറശോക്കെ നോ... വഴക്ക് പറഞ്ഞ കേകുവേ. ഇടും, ഉം, പിന്നെ എന്താരുന്നു... പ്പി കേക്ക്.. അത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നുന്ന്...
എന്താ, പത്തിരിയെനി....
പത്തിരിയല്ലേ. ആഹ, ആ, ആ, ഇവിടെ. ഇടിയപ്പം... ഇടിപ്പോ, ബീഫ് കറിയു
അതെയ. ഹ് ഉ, ഉം, ഇബോ കുട്ടിളൊക്കെ സ്കൂക്ക്. പോയ സ്ഥിതി ഇകിനിപ്പോ. ഉച്ചക്കത്ത് നോക്കാനായല്ലോലെ...
ആ, ആം, ആ, അതെ, അവളെ ഇനി പ്പോ മൂന്നു. മണി ആകുമ്പോ ആ്പഴത്തേക്കും വരും മൂന്ന്. ആ മൂന്ന അഞ്ച്. മൂന്ന് പത്തൊക്കെ ആവുമ്പോഴത്തേക്കും വരും.... അപ്പൊതിന്നു വിളിച്ചൊണ്ട് വ. വരണം അതിപ്പം ആം, ആ, ആരെലും പോവുക അങ്ങനെ ഒക്കെയാണ്
ആഹ, ഇനിപ്പ, സ്ക്ക്. ഉം.. ഉച്ചക്ള്ളൊക്കെ ആക്കാനായോ.
എന്തോ..
ഏത്തണ്ട....
കേട്ടില്ല
ഉച്ചക്കക്ക് ഉള്ളലോക്കെ ആയിലെ
ആ ഉച്ചക്കത്തേക്കാ കറിയും ചോറൊക്കെ ഇ് ഇരിപ്പുണ്ട് ആ ഇതൊക്കെ ഇരിപ്പുണ്ട് ഉച്ചക്കത്തേക്കുള്ള ഇത് കറിയൊക്കെ ഇരിപ്പുണ്ടുന്നല്ലെ ഇന്നലെസൺണ്ടേ ആയത്കൊണ്ട് നോൺവെജ് ഒക്കെ മേടിച്ചക്കെ ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ ഇനി പ്രത്യേകിച്ച് വേണ്ട വൈകിട്ട് എന്തേിലും ഇല്ലെങ്കിൽ ഇത്തിരി എന്തേിലും വെച്ചാ മതി
ആ പക്ഷേ രാത്രിയാവുമ്പോ പിന്നെ ഞാന് പിന്നെ എന്റെ വീട്ടി വീട്ടിലപ്പൊ ഇന്ന് വന്നതേനി ഇന്ന് വന്നതേനി എന്റെ വീട്ടിലാ അപ്പോനി ഇപ്പോ അതുകൊണ്ട് ഇനക്കൊന്നും നോക്കണ്ടാ നമ്മള് കെട്ടി ചോട്ത്ത് അക്കുമ്പോളാണ് അല്ലോ
ആ ആ ഇവിടെ ഞാന് എന്റവീട്ടൽ അപ്പോ അഹസ്ബന്റും അമ്മയും ഉള്ളൂ അവിടെ അപ്പൊ അവര് രണ്ടും ഇവിടെ ഉണ്ട് ഇപ്പോ ഹസ്ബന്റെ ജോലിക്ക് പോയി് ഹസ്ബന്റിന്റെഅമ്മ ഇവിടെ ഉണ്ട് അപ്പ അപ്പോള ഞാൻ പറഞ്ഞ ഞാൻ ജോലിക്ക് പോകുന്ന കൊണ്ട് അവര് ആരങ്കിലു ആകൊച്ചിനെ കുളിക്കാനും കൊണ്ടു വിടാന്ഒക്കെ
അതെ ആ
ആഹ അന്നേരം പിന്നെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു അപ്പൊ എന്റെ അമ്മയാണെങ്കിൽ ഏ ഇവിടെ നമുക്ക് ഏല ആണുള്ള ഈ പ്രദേശത്ത് കൂടുതല് വേ അപ്പൊ ഏലത്തിന്റെ പണിക്ക് പോകുന്ന് രാവിലെ ചോറും ഇതൊക്കെ
രാവിലെന്നാ ഉണ്ടാക്കൂലേ ഏ ഏലത്തിന് തൊട്ടുണ്ടാവൂലേ എ
ആ ഇവിടെ ഫുള്ള് ഏല ഏല ഏലം കാപ്പി കുരുമുളക് അങ്ങനത്തെ ഇതൊക്കെയാ
വയനാട് ഭാഗ അതോ ഇടുക്കി അങ്ങനെ എവിടെേയും ഭാഗ
സ്ഥലം പറയല്ല
ഹ ഹ അല്ല അങ്ങനത്തെ ആ ഒരു മലപ്രദേശ
ആ അതെ അതെ അതെ ആ അതിലൊന്നാണ് ഉ ആ് അവിടെയൊക്കെ അന്നേരം ആ അതിന്റെ പണി ഇവിടെ ഉള്ള മിക്ക അമ്മമാർക്കും
ആ ആ ആ ഒരു പ്രദേശത്ത് അങ്ങനെ തോന്നുന്നുണ്ട് എല്ലാരും വീട്ടിൽന്ന് അയിന്റെ പണിക്ക് പോകും
ആ അതെ എ അതെ അതെ എട്ട്മണിയൊക്കെ ആകുമ്പോ പോയാ മൂന്ന് മണിവരെ ഒക്കെ ഉണ്ട് ചിലര് ഇങ്ങനെ ഓവർ ടൈം ആയിട്ട് നിക്കു ഇപ്പംഒരു നാല് മണി വരെ നൽക്കുവാണങ്ക എക്സ്ട്രാ നൂറ് രൂപ അല്ലെ എഴുപത് രൂപ അങ്ങനെയൊക്കെ കിട്ടും ചിലര് നാല് പിന്നെ തീർ നിക്കനക്കെ കുറച്ച് ഒരു ഇപ്പം ഒ ഏക്കർ ഒക്കെ ഉള്ള സ്ഥല ആണെങ്കിൽ ഒരു ഒരു മണി കുറും കോടൊക്കെ നിന്നാൽ തീരുന്നുണ്ട് അങ്ങനെ അത് ഇപ്പോ എത്രഇതാണെങ്കിലും മൊത്തം തീർത്തിട്ടേ വരത്തുള്ളൂ ഉ പിന്നെ കായടുപ്പ് കവാത്ത് എന്നൊക്കെ പറയും എന്തോ
വീട്ടിന്ന് രാവിലെ തന്നെ പോവൂലോ അല്ലേ ഓല്
ആ ഏ അടുത്ത തന്നെ
പിന്നെ ഒറ്റക്കല്ല വീട്ടിൽ ആപ്പോ പിന്നെ കുട്ടി ളോവരുമ്പോത്തിന ഒക്കെ നോക്കി നോക്കാ മതിയല്ലോ വൈന്നാരക് ഉള്ളചായയും കടിക്കലെ
അല്ല ഒറ്റക്കല്ല അച്ഛന്റെ അമ്മയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞേ മദർല്ലോ ഉണ്ട് പിന്നെ അങ്ങനെ ഒറ്റക്ക ആയിട്ടില്ല ഞാൻ പിന്നെ ജോലിക്ക് പോകുന്നുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നില്ലോ ഇന്നിപ്പോൾ ലീവ്ക്കിയത അതുകൊണ്ട് പിന്നെ ആഹ വീട്ടിരിപ്പ് കുറവാണ് ഉ അങ്ങനെയൊക്കെ പോകുന്നു ഉം പിന്നെ വേറെന്താ അവിടെ ഏലത്തിന്റെറ ഇതൊക്കെ ഏലക്കായൊക്കെ വില കൊടുത്തണം മേടിക്കുന്ന ആരിലും കൊണ്ട് തരുവോ ഗൾഫ്ന്നൊക്കെ വരുമ്പോ
ആ ഇവിടെക്കെ എന്താ ഇന്നലെ കൊടുത്ത പിന്നെ വയനാട് കുടുംബക്കാരുണ്ട് ഓലക്കെ വരുമ്പോ ഇങ്ങനെ കിട്ടും
ആഹഹാ ഹാ കൊണ്ടു വരൂല്ലേ ഉം ഹ് ഉം ഹ് ഹ് ഭയങ്കര പി വിലയാന്നൊക്കെ പറയുന്നത് കേട്ടു അവിടെക്കെ
ഇവിടെ തന്നെ നമ്മള് ഒണങ്ങി ഒണങ്ങി കൊടുക്കുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒരു കിലോയ്ക്ക്
ഉം പച്ചക്ക് കൊടുക്കുമ്പോ ആയിരം അല്ലേ അറുനൂറ് അങ്ങനെ ഒരു റേ ഇതിലേ കിട്ടൂ അത്രോ ഉമ്മക്ക് അതോണ്ട് എല്ലാരേം സ്റ്റോറി കൊണ്ടോയി ഒണക്കിയാണ് കൊടുക്കുന്നത് അപ്പോ ഒണങ്ങുന്നത് സ്റ്റോറൊക്കെയുണ്ട് അപ്പ അവിടെ കൊണ്ടുപോയി ഒണക്കി കൊടുക്കും
ആഹ് ഇവിടെക്കെപ്പ നല്ല വെല കാണ് ണ്ട്
ഭയങ്കര വെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് പ ആയത് ചായക്കകത്തക്ക വാരി കോരിയിടും
ആഹ് ഞങ്ങക്കൊക്കെ ഒരിച്ചിരി വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെല്ല ന്നാ തന്നെ നല്ല വിലയാണ്
ഓ അല്ലെ ആഹ് അതെന്നെ അതിപ്പോ പായസൊക്കെ വെക്കണെങ്കിൽ അതിന്റെ ഒരു ഇതില്ലെങ്കി
ആ്ഹ് അതാണ് അയിന്റെ ഒരു ഫ്ലവർ കിട്ടാനൊക്കെ എത്ര ചെറിയ പാക്കറ്റിനെന്നെ എന്തോ റേറ്റ്
ആഹ് ഇവിടെ ഇതുപോലെ ഞാൻ ഒരാളെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ത്രേ മൂന്നോ നാലോ അല് ഇതേ ഉള്ളൂ അതിന് നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപക്കാ വേടിക്കുന്നേ എന്ന് പറഞ്ഞു
അത്രേം റേറ്റ് ആണ് ഇവിടെ പിന്നെ അത് എറങ്ങ് ണ സ്ഥലം ആകുമ്പോ അത്ര റേറ്റ് ഉണ്ടാവൂലാന്ന് ഇതിപ്പോ നമുക്ക് അത് കിട്ടാത്തതാണല്ലോ
അതെന്നെ നമുക്കൊള്ള സാധനങ്ങൾക്ക് നമ്മുടെ പ്രദേശ ഉള്ളതില് പൊതുവേ വില കുറവായിര്ന്നല്ലോ
ആ വില കൊറവെയ്ക്കാരം അതിന് അതെന്നെ
ആണ് പ്രശ്നം മ് പിന്നെ അതുപോലെ വാനില ഇല്ലേ വാനില അത് നമുക്ക് നേരത്തെ കൃഷി ഉണ്ടായിരുന്നേ ആഹ് അതെ അതെന്റെ പണ്ട് ഞാൻ കുഞ്ഞേച്ച് ചെറുതില് ഞാൻ ചെറുതായിരുന്നപ്പോഴായിരുന്നു അതുകൊണ്ട് എനിക്ക് അയിന്റെ അങ്ങനെ അറിയത്തില്ല അതിന്റെ എന്താ പൂവിങ്ങനെ എന്തോ സംഭവം ചെയ്ത് ഇങ്ങനെ പരാഗണോ എന്തോ സംഭവ ചെ ഉണ്ട് കറക്ട് ലേ ആ സംഭവം ആ നേരത്തേക്കു ആണ്. അതിൽനിന്നാണ് ഈ വിത്തു ഉണ്ടായി ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നമ്മുടെ പയറില്ലേ പയറ് പോലത്തെ ഒരിതില്ലേ എന്നിട്ട് അത് കറുക്കും കറുത്തു കഴിയുമ്പോഴത്തേക്കും വേണ്ട പറി ച്ചുടുന്നു കുഞ്ഞായിരുന്നപ്പഴേ ചെറിയോരർമയള്ളു അപ്പതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ
വിചാരിച്ചു അതൊക്കെഎസൻസ് ഒക്കെ ഉണ്ടാക്കി ഓരോ
അല്ലല്ലല്ല വാ വാനില സംഭവം ഒറിജിനൽ ഒള്ളതേ ഇതീ മറ്റേ കടകളിലൊക്കെ ചെന്ന് കെമി ക്കലൊക്കെ ചേർത്ത് നമ്മള് തക്കാളി സോസു മേടിക്കുന്ന് ശരിക്കും തക്കാളി അല്ലല്ലോ മായ്ങ്കോ ജ്യൂസ് മേടി അല്ലല്ലോ പ സം ഭവല്ലോ ഒറിജിനല് ഉള്ള സാധനങ്ങൾ തന്നാ
അയിന്റെ ഒരു ചെറിയ ഭാഗയിക്ക് ഇടേണ്ടാവുള്ളേയ്ക്കാ
ആ ഒരു ചെറിയ എസൻസ് ഇച്ചിരി ഇടു ആയിരിക്കും ഒരു ഒരു പത്ത് ശതമാനം പത്ത് പത്ത് ശതമാനം ഉള്ളടൊത്തൊരു രണ്ട് ശതമാനം അതും ബാക്കി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളും ആയിരിക്കും ചേർക്കും ക്കുന്നേ പിന്നെ കൊക്കോ ഉണ്ടോ കൊ ക്കോ കൊക്കോ ഇല്ലേ
ആഹ് കൊക്കോ ഏ ആഹ് കൊക്കോ ഇവിടെ ഉണ്ടാവും കുഴിച്ചിട്ടാല് ഞങ്ങളവിടെ അയൽവാസിന്റെ അവാടൊക്ക കുഴിച്ചിട്ടാണ്ടാവും പക്ഷെ മലയോര പ്രദേശങ്ങളിലാ അത് നല്ലോം ണ്ടാവ
ആഹ് ഇവിടെ ഇഷ്ടമ്പോലുണ്ട് അപ്പം അതിങ്ങനെ ഇതുപോലെ നമ്മള് നല്ല വെയിലൊക്കെ ആവുമ്പോ പറച്ചിങ്ങനെ ഒന്നെങ്കി അത് കഴിച്ചിട്ട് അതിന്റെ കുരു കഴുകിട്ട് ആണോ ആഹ് ഒന്നെങ്കി അതിന്റെ ഓഹോ ഒന്നെങ്കി അതിന്റെ കുരു ഇങ്ങനെ എന്താ ആ മറ്റേ ഇങ്ങനെ ക മ അതിന്റെ കുരുവ ഇല്ലേ വിത്ത് ഇത് അതിനകത്തെ ആ പഴം അത് കഴിച്ചിട്ട് നമ്മള് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്ക ഇല്ലെങ്കിൽ അത് ഡയറക്റ്റ് റ്റ് ഇതാക്കിയിട്ട് ഉണക്കി എടുത്ത് പൊടിച്ച് ചായലൊക്കെ ചേർക്കാൻ സെറ്റപ്പല്ലേ
ആ എന്നാ ശരിട്ടോ എന്നാ ശരി എന്നാ ശരി എന്ന ആയിക്കോട്ടെ
ആ ഓക്കെ ഓക്കെ ശരി ശരി